കേക്കുന്നുണ്ടോ?
കേക്കുന്ന്ണ്ട്.
എന്നാ ഉണ്ട് രാവിലെ?
എന്തെന്ന് നല്ലത്. എന്താ ഇയാളെ വിശേഷങ്ങളെക്കെ?
ഓഹ് ഇവ്ടെ വിശേഷവായിട്ടൊന്നും ഇല്ല. ദേ അവിട്ത്തെ ആഹ് കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞു. രാവില്ത്തെ കാപ്പി കുടി കഴിഞ്ഞോന്ന്.
ആഹ് അതൊക്കെ കയ്ഞ്ഞു. ഉച്ചക്കത്തൊക്കാവ്ണ് ണ്ട്.
ആഹ് ആഹ്.
ഉം ഊം.
ആഹ് ഇന്ന് സൺണ്ടേ ആയത് കൊണ്ട് എല്ലാം പെരിയെ മതിയല്ലോ അല്ലേ?
ആഹ് ആഹ്. ഉം.
ത്തേ എങ്ങനെ വല്ല്യ പിള്ളേരാണോ അതോ,
ചെറിയ പിള്ളേരാണ് ഉം ഉം
എന്തെ പഠിക്കുവാണോ
ആഹ് ഒരാള് എൽ കെ ജി ആര് ഞാനോ
അല്ലല്ല മക്കള്.
മക്കളോ അല്ല ചെറ്യേ കുട്ടേളാ എൽ കേജിലും. ഒരു കുട്ടി എൽ കെ ജി ലാണ് ചെറ്യേ കുട്ടി.
ആണോ ആഹ് ചെറിയ ആളാവുമ്പോ ഭയങ്കര പാടുവായിരിക്കുലെ
ആഹ് ആഹ് ആഹ്.
വീട്ടി വേറെ ആര്തോ ഉണ്ടോ അതോ
എന്ത്?
വീട്ടില്.
ആഹ് വീട്ടില് ഇമ്മണ്ട് ഇപ്പണ്ട് ഞാനിപ്പ ഇന്റെ വീട്ടിലാണ്.
ആഹ് ആഹ് ആഹ്.
ആഹ്.
തീരെ കുഞ്ഞാണോ മോൻ? മോനാണോ അതോ മോളോ മോളാണ് ആഹ് തീരെ കുഞ്ഞാ.
ഏഹ് ആഹ് ചെറ്യേ കുഞ്ഞ്
ആഹ് ആഹ്.
ഡെലിവറി ക ഡെലിവറി കഴിഞ്ഞതേ ഒള്ളൂ അതോ ഇച്ചിരി ആയോ മോള്
ഡെലിവറി ആയാണ്ട് രണ്ടൊക്കെ ആയിണ്ടാവും എന്താ പ്പൊ മൂന്നാമത്തെ വ എന്താണ് പ്രെഗ്നെന്റാണ്. അപ്പൊ മോളീം നോക്കണം എന്താ ഷീണം അങ്ങനനൊക്കെ ഇപ്പൊ അഞ്ചാം മാസം.
ആഹ് അതാണോ ഇങ്ങ വീട്ടി ഇവിടെ ഇങ്ങ് വീട്ടിലോട്ട് പോന്നെ
അല്ലേയ് ഞാൻ സ്കൂള് രണ്ട് മൂന്ന്സം ലീവ് ല്ലായിരുന്നോ?
ഓഹോ ആഹ് അങ്ങനെ നമ്മുടെ അടുത്താണോ വീട് അതോ.
അല്ല കൊറച്ച് പോവാണ്ട്.
കൊറച്ച് പോണോ ആഹ്. ആഹ് അപ്പം ഭയങ്കര പാടു വായിയിരിക്കുംലെ മോളേം നോക്കണം.
ഉം അതന്നെ. പിന്നെ മറ്റേ മോളെ സ്കൂക്ക് പറഞ്ഞയക്കുമ്പന്നെ. അക്കാ ഫുഡ് ചോറും കൂട്ടാനൊക്കെ ആയി കിട്ടും വാണം. ഉം.
മറ്റേത് രണ്ട് നോർമലായിരുന്നോ അതോ സിസെറിയം വല്ലതും ആഹ് ആഹ് ഇപ്പ എങ്ങനെ ശർദിലോ അങ്ങന വല്ല വു
ആഹ് തൊടക്കത്തില്ണ്ടേരുന്നു ഇപ്പൊ കൊയപ്പോന്നുല്ല.
ആഹ്
ഉം ശർദ്യൊക്കെ ആവുമ്പളാണേയ്
ആഹ് അതെ അതൊക്കെ ആവുമ്പ ആഹ് അതെ അതൊക്കെ ആവുമ്പോ അദ്യത്തെ മൂന്ന് മാസമൊക്കെ ഭയങ്കര ശർദിയൊക്കെ ആയിരിക്കുലെ ചെലവർക്കൊക്കെയ്. ആഹ്.
ഉം.
ആഹ് ഇവളെ ഇവളെ മോളെ പ്രെഗ്നന്റായിരുന്നപ്പോ ഇതുപോലെരുന്നു അങ്ങ് ശർദിലും ഭയങ്കര ക്ഷീണോം. എനക് ഒരു മോളേ ഒള്ളു. ഉം ഉം മോളവടെ അല്ലല്ല ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഉം ഉം.
അങ്ങനെ.
അവടെ മൂന്ന് പേരും ഹസ്ബന്റ് വെളിയില.
അയേ
ആഹ് അവടെ ഹസ്ബൻഡ് ആഹ് നാട്ടി തന്നെ ഉണ്ടോ ആഹ്.
ഇപ്പ നാട്ടിതന്നെ.
ആഹ് ആഹ് ആ എല്ലാരും കൂടി കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പാടുവായിരിക്കും ട്ട് ല്ലെ അഡ്ജസ്റ്റൈയ്ത് പോവ്ണ്ട് വീട്ടിലെല്ലാ വേറെ വേറെ വെ വെളിയിലല്ലാതെ കൃഷി അങ്ങനെ പണികള് വല്ലോം ഉണ്ടോ അതോ വീട്ടിലെ പണിയൊള്ളു ആഹ് ആഹ്
വീട്ടിലെ പണികളെല്ലാം എടുത്ത് തീര്ണില്ലാ പിന്നെ ആ അങ്ങനെ
അങ്ങനെ കൃഷിയായിട്ട് നമ്മള് ചെറിയ പച്ചക്കറി തോട്ടം അങ്ങനെയൊന്നുല്ലേ
എന്റെ വീട്ടിതന്നെണ്ട് അതൊക്കെ ഉമ്മക്കെ നോക്കും ഉമ്മേം ഹഗും ഒലൊക്കെ നോക്കും
ആഹ്
അല്ലാതെ ഞമ്മക്ക് വീട്ട്ക്കായിട്ട് ഫുഡും കാര്യങ്ങള
ആഹ് എല്ലാം ഉണ്ടല്ലോ കുഞ്ഞുങ്ങള് എല്ലാം കുഞ്ഞ് ആയിരിക്കുമ്പളേ പണിയൊട്ടും തീരത്തുല്ലാ ഉം
ഉം
പിന്നെ അവടെ മഴയൊക്കെ ഉണ്ടോ അതോ
ഉം മഴണ്ട് ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ വെയില് ഇതാവ്ണ്ട് ഏതാലും ക്ക്ണ്ടെ അപോ ആഹാ ഇന്ന് മഴണ്ടാവും പറഞ്ഞീനല്ലോ വാർത്തേലൊക്കെ ഉം ഉം
ആഹ് ഇപ്രാവശ്യം അങ്ങനെ കാലവർഷം അങ്ങനെ നല്ലതായിട്ട് പെയ് പെയ്തില്ലല്ലോ
ഉം ഇല്ല ഇല്ല മറ്റത് നല്ല മഴയും പ്രളയൊക്കെ ഇണ്ടാവല്ണ്ടല്ലോ ആഹ്
അവടെ അങ്ങനെ മഴക്ക് വല്ല ബുദ്ധിമുട്ട് വല്ലോ ഉണ്ടാവോ അ
ആഹ് ഇവടെച കൈ എന്തേ ഒരു വർഷം ഇണ്ടായി ക്ക്ണ്ട്ഇവടെ പ്രളയൊക്കെ ഇണ്ടായി വള്ളം കേറിയിട്ടൊക്കെ
നമ്മടെ അടുത്ത് ഇത് വല്ലോം ഉണ്ടോ ഇങ്ങനെ കായലോ കടലോ അങ്ങനെ വല്ലോ
ഇല്ല അങ്ങനൊന്നുല്ല കൊറച്ച് ല അതാ ദൂരെണ്
ആഹ് ആഹ് അങ്ങനെ മഴപെയ്യുമ്പോ അപ്പം വെള്ളങ്ങനെ നമുക്ക് വീട്ടിലൊന്നും വര ത്തില്ലല്ലോ അങ്ങനെയുള്ള പ്രശ്നോ ഇല്ലല്ലോ ആഹ് ആഹ് ആഹ്
അപ്പൊ സ്കൂളുകളൊക്കെ അങ്ങനെ അവധി തരും അത് എട്ത്തൊക്കെ ആവുമ്പളെ ഉം ആഹ് അതാണ് ഞമ്മ ആ അതാണ് ശനിം ഞായറക്കായി കഴിഞ്ഞാൽ അവര്ക്ക് നല്ലതാണ്
ഉം
ഉം ഇപ്പൊ വിരുന്ന് പോന്നിട്ടന്നെ ഇവിടുന്ന് വീട്ട്ന്ന് പോവണല്ലോ അവടെപൊ നിക്കാ പർഞ്ഞിട്ടെയ് ഹെ സ്കൂളൊക്കെ അവധിയല്ലേ ഉം
അവർക്ക് ഒരു എഹ് അങ്ങോട്ട് മാറി നിക്കുമ്പോ ഒരു സന്തോഷല്ലേ എല്ലാരു ആയിട്ട് ഉം പിന്നെ വേറെന്നാ പറയ്ന്ന്
വേറെ എന്തെല്ലാ ഒക്ക നല്ലത് എന്താ രാവിലെന്താ കഴിച്ചേ
രാവിലെ ദോശയും സാമ്പാറുവാര്ന്നു
ആഹ്
അവിടെ എന്തുവാ ഇന്നിന്ന്
ഇവടെ നൂലപ്പം
ആ ഹാ
നൂലപ്പണ്ടേനി ചിക്കൻ കറിണ്ടേയിരുന്നു ഏഹ് ഞ്ഞി ഉച്ചക്കെന്താ ണ്ടാക്കി
ഉച്ചക്കൊന്നും ആയില്ല, ഓ നമ്മ പെയ്യ മതിയല്ലോ ഇന്ന് സൺഡേ ആയ തോണ്ട് എല്ലാരും താമസിച്ചൊക്കേ എഴുന്നേറ്റത് അതുകൊണ്ട് അങ്ങനെ ആഹ് അങ്ങനെരിക്കുന്നു, അതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് എനിക്കൊരു പനി ടെ ഒരു പ്രശ്നം തൊണ്ടകി വേദനയും ചൊമയും അങ്ങനെയൊക്കെയാരുന്നു. അത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്
ഉം. വീട്ടില് ന്നട്ടാരൊക്കെണ്ട്
വീട്ടിൽ ഞാനും മോളും അമ്മയുംഉണ്ട് ഉം
പിന്നേ അച്ഛണ്ടാവൂലല്ലെ
ഇല്ലി ഇല്ല
ഉം
അച്ഛൻ നേരത്തെ മരിച്ചു പോയതാ, എൻ എന്റെ അമ്മയാ ഇവിട ഇവിടെ ഉള്ളത്
ഏഹ് അപ്പോ ഹസ്ബൻഡിന്റെ
ഹസ്ബന്റിന്റെ ഇവിടെ തൊട്ടടുത്ത് തന്നാ. നമ്മുടെ കുടുംബവീട് തൊട്ടടുത്ത് തന്നാ. അമ്മ ഇപ്പൊ ഇവര് ഇല്ലായിരുന്നു അമ്മ ഇപ്പം വന്നതാ
ഉം
ഞങ്ങള് രണ്ടുപേരും ഒള്ളായിരുന്നു. മോളും ഞാനും ഒള്ളായിരുന്നു പിന്നമ്മയ്ക്കും വയ്യാതൊക്കെ ഇരിക്കുവാ, ആഹ് കണ്ണിന് ഒരു കണ്ണിനിങ്ങനെ എന്തോ, ഒണ്ട്ണ്ട് പഠിക്ക്ന്ന്
ന്നേ..
ഉം ഇനിയിപ്പം നാളെത്തൊട്ട് പീണ്ടും പോവണ്ടേ, വെള്ളി ശനി ഞായറു എല്ലാം അവ ധി യെല്ലായിരുന്നോ. ക്ലാസ് ടെസ് റ്റും അതു എല്ലാം തന്ന് വിട്ടിട്ടുണ്ട് സ്കൂളിന്നേ അപ്പ എല്ലാഞ്ഞം പഠിക്കുന്നേന്റെ പൊറകയാ
ആഹ് ആഹ് ആഹ്
അവടെ എങ്ങനെ ടൂറിനൊക്കെ പോവോ അതോ
ആഹ് ഞങ്ങള് പെരുന്നാളൊക്കെ വന്ന്കയ്ഞ്ഞാലേ പിന്നെ അങ്ങനൊക്കെ പോവും. പോവലൊള്ളു, പ്പ ഞാന്പ്പോ ഗർഭിണി ആയോണ്ടേ.. ഏ യാത്ര ആഹ് യാത്ര കൊറക്കാന് ക്കെ പറഞ്ഞു ഡോക്ട്ർ, അപ്പപിന്നെ അങ്ങനെക്കായിട്ട് നിക്കാ, ഞ്ഞി കൊർച്ച് കയ്യട്ടെ, കുട്ടികൾക്കൊക്കെ ഇഷ്ടാ അങ്ങനെ
ആഹ് എല്ലാം പിള്ളേർക്കതല്ലേ അവര് പാർക്കിലും ബീച്ചിലും ഒക്കെ പോയി നിക്കാന് കിട്ടുന്ന സമയത്തല്ലേ അവർക്ക് പോവാൻ പറ്റത്തൊ
അതെന്നെ
വീട്ടില് ഏഹ്
ഇല്ല ല്ല ടി വി ഒന്നും ഇല്ല. പ്പൊ ഫോണല്ലേ, ടിവിന്റെ ആവശ്യവില്ല ആഹ് കുട്ടികൾക്കൊരു ഫോണ്, അമ്മക്കൊരു ഫോണ്, ഏഹ് ടി വി ഒന്നും അവർക്ക് കാണണ്ട, ടി വി യൊന്നും വാണ്ട മോൾള്, ആഹ് ഉം.. ഉം ഫോൺല് യൂട്യൂബ് ട് ക്ക റീൽസ് കാണാ, അതന്നെ അതായ മതി കുട്ടികൾക്ക്
ആഹ് കുഞ്ഞി മോളും കാണുവോ അതോ
ഉം കുഞ്ഞ് മോളല്ലേ മ് റീൽസ്, അവളേന്നു ഫസ് ഉച്ചക്ക് ഇണ്ടാകിക ഓൽക്ക് ഫോണ് വേണം മറ്റേ കുട്ടിക്ക് കൊടക്കന്നെ ഇല്ല വെല്ല്യ മോക്ക്
കുഞ്ഞുങ്ങളാവുമ്പൊ വഴക്കും ഉണ്ടാക്കൂല്ലന്നേ
ആഹ് അതന്നെ ആഹ് അതന്നെ ഒരു ഫോണ് ഇന്റെ ഒരു ഫോൺ ഇന്റതും കൊടു ക്കും ഒരു ഫോണ് ഹസ്ബൻഡിന്റെ കൊടുക്കും അപ്പൊ ഞമ്മക്ക് ഫോണെണ്ടാവൂല്ല അതാണ്
അവിടെ അപ്പൊ ടി വി എങ്ങനെ വെപ് വെക് കാണലേ ഇല്ലേ അതോ
ഇല്ലേ ടി വി ഒക്കെ വെച്ചിട്ട് കൊറേയായി ഇപ്പ ടി വി ഇല്ല ഉം ഉം ആഹ് അതാണ് പിന്നെ ഇപ്പൊ ലാപ്ടോപ്പ് ഇണ്ടല്ലൊ ലാപ്ടോപ്പ് ആവുമ്പൊ അയില് ഓല് ഗെയ്മും കളിച്ച് ടാബ് ഇണ്ടല്ലോ ടാബും അങ്ങനത്തെക്കെ ഇണ്ടാവുമ്പോൽ ക്ക് ടീ വിന്റെ ആവശ്യൊന്നുല്ല
ആഹ് അഹ
ഉം
ഇപ്പ എല്ലാരും ഇതല്ലെ മൊബൈൽന്റ ത്തങ്ങ് അഡിക്റ്റ് ആയിട്ട് വല്ല്യവര് തൊട്ട് നമ്മളാണേലും എന്തേലും ഒരു കാര്യം നോക്കാന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പോയൊന്നിരിക്കും സമയം പോകുന്നത് അറിയത്തില്ല ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും
ആഹ് അതന്നെ ഇങ്ങനെ
പിന്നെ വേറെന്താ പറയുന്നെ
വേറെന്തെല്ലാക്ക നല്ലെ ഉം
ഉം ആഹ് പിള്ളാരിള്ളോണ്ട് സമയം പോക്കോളൂല്ലേല്ലേ ഉച്ചയ്ക്കങ്ങനെ ഒറ ക്കോ അങ്ങനെ വല്ലതും ഉണ്ടോ
എവിടേ ഉച്ചക്ക് ഒറൊങ്ങൊന്നുല്ല രാത്രീത്ത ആ ഒർക്കന്നേ ഒള്ളു പിള്ളാരെ ഒറക്കും പിള്ളാര് ഒറ ങ്ങേണെങ്കി നമ്മള് കൊറച്ചേരം കെടക്കും അവൻ ഒറങ്ങേണെങ്കി നേരം നാല് മണി അഞ്ച് മണിയൊക്കാവും അപ്പൊ നമുക്ക് ഒന്നും ഒറക്കാൻ പറ്റില്ലല്ലൊ
ആഹ് അന്നേരം പിന്നെ നമുക്ക് കെടക്കാൻ പറ്റത്തില്ല പണിയല്ലെ
ഉം അവര് എണീക്കണേ പത്ത്മണി ആവുവേ പിന്നെ ഉച്ചക്ക് എങ്ങനെ ഒറക്കെണ്ടാക
മോന് സ്കൂളി പോണെങ്കി അപ്പം രാവിലെ പോവണ്ടേ
ആഹ് രാവിലെ പോവും അതന്നെ അപ്പൊ നമ്മള് നെ നേരത്തെ ഒറക്കും ഉം ഒമ്പത് മണി പത്ത് മണിയാവുമ്പൊ ഒറക്കും എന്നിട്ട് ഒമ്പ പ ത്തരക്ക് പത്തരക്ക ആവുമ്പോന്ന് സ്കൂള് ആ ആവുവൊള്ള് അപ്പൊ പത്തുമണിക്കൊക്ക ആഹ് പത്തുമണിയൊക്ക ആവുമ്പന്നെ ഇണീപ്പിച്ച് പത്തരക്ക് വണ്ടി വരൊള്ള് എടുത്ത സ്കൂളന്നെ നമുക്ക് നടക്കാള്ള ഇതൊള്ള്
ഓഹ് അഹ് ഇവിടെയൊക്കെ എട്ട് മണിയാമ്പത്തേക്ക് സ്കൂൾ ബസ് വരും അപ്പത്തേക്ക് ഒരുങ്ങി എറങ്ങണം
ആഹ് ആഹ് അതാണ് ഇനി വല്ല്യ ക്ലാസ്സിലൊക്കെ ആവുമ്പളേ കൊറച്ചൊക്കെ നേരത്താവും
ആഹ് അത് കുഞ്ഞ് അവര് അങ്ങനെ കുഞ്ഞായത് കൊണ്ടായിരിക്കും ഇപ്പം താമസിച്ചു പോയാമ
ആഹ് അതാണ് ഉം എന്നാതന്നെ എണീക്കൂല നമ്മള്
ആഹ് അഹ് കുഞ്ഞുങ്ങള് പൊതുവേ എഴുന്നേക്കാൻ പാടല്ലെ നമ്മള് വിളിച്ചാലുവേ
അതാണ് ഉം പിന്നെ എന്നാ എന്തക്കെ പിന്നെ എന്നാ ശെരി ആഹ് ഓക്കെ ആഹ് ഓക്കെ അമ്മ ആമ്മ